ആഹ് ഹലോ.
ആഹ് ഹലോ, പറയൂ.
ആഹ് സുഖായിട്ട് ഇരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്കുന്നു, അവിടെയോ?
ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു, നിങ്ങള് കഴിഞ്ഞ ദിവസം എവിടെയാണ്. ടൂർ എല്ലാം പോയിയെന്ന് അറിഞ്ഞു അതാ ഞാൻ വിളിച്ചേ.
ആഹ് ഞങ്ങള് രണ്ട് മൂന്ന് ദിവസം ഒരു ടൂറ് പോയായിരുന്നു.
ഏഹ് ഏത് സ്ഥലതാ പോയേ, കണ്ണൂരോ? ആഹ് നമുക്ക് കണ്ണൂര് പോക്കാനൊരു പ്ലാൻ ഉണ്ടയ്നു ഉണ്ടായിരുന്നു അപ്പോ. അപ്പൊ നിങ്ങള് പോയെന്ന് അറിഞ്ഞു അതാ ഞാൻ വിളിച്ചു നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എല്ലാം.
ട്രിപ്പ് കുഴപ്പയില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു.
ആഹ് എങ്ങനെയാ പോയേ ഫാമിലി ആയിട്ടാണോ, ഫ്രണ്ട്സിന്റെ കൂടൊണോ പോയേ?
ഞങ്ങള് ഫാമിലി ആയിട്ടാ പോയത്.
ആഹ് ആഹ് എത്ര ദിവസത്തെ ടൂർ ആയിരുന്നു?
മൂന്ന് ദിവസം മൂന്ന് ദിവസം.
മൂന്ന് ദിവസം ഒക്കെ എങ്ങനെ അവിടെ സ്റ്റേ ചെയ്തോ, അതോ വന്നു പോയേ എങ്ങനെ.
അല്ലല്ല, ഞങ്ങള് ഇവിടുന്ന് പോയി അവിടെ അവിടെ സ്റ്റേ ചെയ്തതാ. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളായിട്ട് പോയി കണ്ട്. അവിടെ ഹോട്ടലില് റൂമടുത്ത്. ആഹ്
ആഹ് അവിടെ കാണാൻ എങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ?
ആഹ് കണ്ണൂര് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, കണ്ണൂരിയില്ല. ഞങ്ങള ആദ്യം പോയത് സ്നൈക്ക് പാർക്ക്
ആഹ് അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ
ആഹ് കുറച്ച് ദൂരണ്ട്
ആഹ്
അപ്പോ അവിടെ പോയി അവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒരു ഒരുപാട് പാമ്പുകളും ആഹ് നല്ലൊരു വ്യൂ ആയിരുന്നു നല്ലൊരു മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്ന ഒരു കാഴ്ച തന്നെയായിരു
ആഹ് അവിടെ എപ്പ തൊട്ടാ ഓപണായെ
നല്ലൊര് എൻജോയ്മെന്റആയിരുന്ന്
ആഹ് എത്ര മണിക്കടെ ഓപ്പണാകുന്നെ
അവിടെ രാവിലെ ഒരു ഒമ്പത് മണി ടൈമിൽ ഓപ്പൺ ആകും അവിടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാല് അവിടെ സ്റ്റാർട്ടിങ് മുതല് നല്ല കാഴ്ചകളാണ് പലതരം മീനുകൾ ആദ്യം ഒരു മീനിൻ ന്റെ കവാടത്തിലൂടെ കടന്നു പോവാ മീനിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ അത് കടന്നു പോയി പിന്നെ പിന്നെ ഒരുപാട് മൃഗങ്ങൾ ഒരുപാട് പാമ്പുകൾ പലതരം പാമ്പുകൾ നമ്മളെ കേരളത്തിൽ തന്നെല്ല പല ടൈപ്പ് പാമ്പുകള് ഒരു വലിയ ശേഖരം തന്നെ അവിടെ
ആഹ് ആണല്ലേ
ഫാമിലി ആയിട്ട് പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല സ്ഥലം കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടു
ഉം ഉം പിന്നെ അത് കഴിഞ്ഞിട്ട് ഏടെ പോയെ
അത് കഴിഞ്ഞ് ഞങ്ങള് പയ്യാമ്പലം ബീച്ചിലാണ്
പയ്യാമ്പലം ബീച്ച് ആഹ് ആഹ് അതവിടെ അടുത്താണൊ അതോ കൊറെ ദൂര
അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു ഒര് അരമണിക്കൂർ യാത്ര ചെയ്യാനേ ഉള്ളു അര മണിക്കൂർ കുറവാവും
ഉം ഉം അവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ അതോ
അവിടെ ബീച്ച് തന്നെ ബീച്ച് മാത്രം പയ്യാൻമ്പലം ബീച്ച് നല്ല അത്യാവശ്യം നല്ലൊരു വലിയ ബീച്ച് തന്നെയാണ്
ആഹ് ആഹ് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ടോ ബീച്ചിനടുത്ത്
ആഹ് ബീച്ചിനടുത്തായിട്ട് ഒരു ഏകദേശം ഒരു കുറച്ച് ദൂരമായിട്ട് ഒരു കിലോമീറ്റർ റ്ററുള്ളിലായിട്ടാ ഈ ലൈറ്റ് ഹൗസ് വരുന്നത് അവിടെ ഏഹ് ഞങ്ങള് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് അവിടെ ടിക്കറ്റ് എടുക്കണം
നെ ടിക്കറ്റ് എടുക്കണന്നാ
ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം അടെ ടിക്കറ്റ് എടുത്ത് അവിടെ ഉള്ളിൽ ഉള്ളിൽ കെടന്ന് ചെഞ്ഞാൽ അവിടെ ലൈറ്റ് ഹൗസിന്റെ മേളില് കയറാനുള്ള സംവിധാനല്ലുണ്ട് അവിടെ സ്റ്റെപ്പ് കയറി കയറി നല്ല അടിപൊളി വ്യൂ ഫോട്ടോ എടുക്ക ടുത്ത് ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഫാമിലി ആയിട്ട് പോയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എൻജോയെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കാെർച്ചാെര് ഈവെനിങ്ങ്ലെല്ലാം അവ്ടെ പോയിക്കഴിഞ്ഞാ അത്യാവശ്യം നല്ല കാഴ്ച്ചയാണ് അവ്ട്ന്ന് കടൽനട്ത്തായത് കൊണ്ട്
ആഹ് ആഹ് നല്ല വ്യൂണ്ടാകല്
നല്ല വ്യൂ
ആഹ്
അവിടുന്ന് പ്പ ഞങ്ങളവിടെ എത്തുമ്പഴെ ഏകദേശാെരു ച്ചയായിട്ട്ണ്ടാവും അവിട്ന്ന് ടൗണിൽ വന്ന് അവ്ട്ന്ന് ടൗൺലേക്ക് കാെർച്ച് ദൂരേള്ളു
ഉം
അവിട്ന്ന് ടൗൺൽ വന്ന് ഒര് ഹോട്ടൽന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങെള് എല്ലാവരും അവിട്ന്ന് ഹോട്ടൽന്ന് ഭക്ഷണം കഴിച്ചു
ഭക്ഷണൊക്കെ ഹോട്ടല്ന്ന് ഫുള്ളും ഹോട്ടലിന്നായ്ര്ന്നാേ അതോ നിങ്ങെളെന്തെങ്കിലു
അതെ അതെ അതെ കാെറെച്ച് ഭക്ഷണം കൊണ്ട് പോയായ്ര്ന്നു പക്ഷെ അത്യാവശ്യം കാെർച്ചെന്തെങ്കിലും കര്തി ബാക്കിയെല്ലാം ഹോട്ടൽന്ന് തന്നെ കഴിച്ചു അഹ് കാര്ണം എന്താ വെച്ചാ നമ്മളൊരു യാത്ര പോകുമ്പോ അവിട്ത്തെ ഫുഡ്ഡും കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണൽ
ഓഹ് ആഹ്
അവിട്ത്തെ അവിട്ത്തെ ഭക്ഷണങ്ങളെങ്ങെനെയല്ലാംന്ന് അറയണം അതുകൊണ്ട് കൊറച്ചേ എട്ത്തിട്ടാെള്ളൂ
ആഹ് അത് നല്ലതാ മറ്റേ ഒര് സ്ഥല ങ്ങൾള്ള ഫുഡിന്റെ ടേസ്റ്റും അറിയാം പറ്റും
അതെ അതെ അതെ അത് തന്നെയായ്ര്ന്നു ഉദ്ദേശ്
ഉ ന്നട്ട് അത് കഴിഞ്ഞിട്ട് വേറെവിടെയാ സ്ഥലം
അത് കഴിഞ്ഞ്ങ്ങ് മുഴപ്പിലങ്ങാട് ബീച്ചിലൊന്ന് പോയായ്ര്ന്നു ഏകദേശം വൈക്ന്നേരത്തിനോട് അട്ത്താണ് അവ്ടെ എത്ത്യേ
ഈ മുഴ്പ്പിലങ്ങാട് ബീച്ചെന്ന് പറയ്ന്നല്ലേ ഡ്രൈവിംഗ് ബീച്ച്
അതെ അതെ അതെ അത് ഏഷ്യേലെ തന്നെ ഏറ്റവും വലിയെ ഡ്രൈവിംഗ് ബീച്ചാണ്
ആഹ് ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ ആ സമയത്ത് ഇത് നന്നാ ഏഹ് ന ല്ലൊരു ഈ ലെവൽലോട്ട് ആക്കിയ സമയത്തെല്ലാം ഒരുപാട് ആഹ് പരസ്യെല്ലാംണ്ടായ്‌ര്ന്നാ ബീച്ചിന്റെ അത് ഈ കണ്ണൂരാന്ന്ള്ള കാര്യം എനിക്കറിയത്തില്ലാര്ന്ന്
ആഹ് കണ്ണൂര് കണ്ണൂർ ജില്ലേല് എ കണ്ണൂർ ജില്ലേൽന്നെല്ലാ കേരളത്തില് ഒട്ടാകെ എട്ത്ത് നോക്ക്യാപ്പോലും ഇത്രേം വലിയൊരു ബീച്ച് കാണൂലാ അത്രേം ഭയങ്കര വല്യ ബീച്ച് ഒരുപാട് ആൾക്കാറ് എത്രെയെത്ര ആൾക്കാറാ അവ്ടെ ഈവെനിങ്ങ്ല് വന്നിരിക്ക്ന്നത് ഒരു വല്യ കാഴ്ച തെന്നെയാ ശെരിക്കൊര് ടൂറിസ്റ്റ്കൾക്കോ അല്ലെങ്കിൽ അങ്ങെനെള്ള ആൾക്കാർക്കെല്ലാം
ഈ ഡ്രൈവിംഗ് ബീച്ച്ന്ന് വെച്ചാ എങ്ങെനെ നമുക്ക് ആ കടെന്റെ ഉള്ളി കൂടെങ്ങെനെ ആഹ് വണ്ടി എട്ത്തിട്ട് പോവാം പറ്റോ
ക്കണെങ്കില് അവിടെ പാെറത്തുന്ന് ബാസെട്ക്കണം
ആഹ്
പൊർത്തുന്ന് ബാസെട്ത്ത്ട്ട് വേണം വണ്ടി എറെക്കണംന്ന്ണ്ടെങ്കി അല്ലെങ്കി നമുക്ക് നടന്നിട്ട് പോവാം കാെഴപ്പല്ല അത് ഫ്രീ വണ്ടി എട്ക്കുന്നുണ്ടെ വണ്ടിക്ക്യ് വണ്ടി ക്കോരോ വണ്ടിക്കാേരോ ടൈപ്പ് പൈസ്യാ കാറ്ന് വേറെ പൈസാ ബൈക്ക്ന് വേറെ പൈസാ അങ്ങനെ അങ്ങനെ
ഉം ഉം
അതിന് എത്ര സമയം വേണങ്കി സ്പെൻഡിയ്യ കൊഴപ്പില്ല അതിനൊര് ടൈമൊന്നില്ല പിന്നെ അധികം ലേറ്റ് റ്റായ മാത്രം അവര് വന്ന് പറയും ഞങ്ങളതിന് മുമ്പേ അവിടുന്ന് എറങ്ങി
ആഹ് ആഹ്
അധിക ഈവനിംഗ് അധികം ലേറ്റ ആയില്ല അതിന് മുമ്പൊന്ന് ഒരുപാട് ട്ടയേഡായതുകൊണ്ട്
ആഹ്
അവിടുന്ന് പെട്ടെന്ന് എറങ്ങി നാളെ ഒരു ഒരു പ്രാവശ്യം കൂട വരാ വിചാരിച്ചിട്ട്
ആഹ്
അധികം നിന്നില്ല ഹോട്ടലി പോയി കൊറ്ച്ച് റസ്റ്റെടുക്കാന്ന് വിചരിച്ചിട്ട് അവിടുന്ന് എറങ്ങി
ആഹാ
രണ്ടു നേരം ഹോട്ടലിൽ പോയി അവിടൊരു ഹോട്ടൽല് റൂമെട്ത്ത്
ഏഹ് എന്നിട്ട് വേറെ സ്ഥലത്ത് പിറ്റേന്ന് പോയോ അതൊ അന്ന് രാത്രി വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നൊ
ഒത്തിരി പ്രത്യേകിച്ച് എവിടേം പോയില്ല ഹോട്ടൽല് തന്നെ ഇരുന്നു രാത്രി പിന്നാ പ്രത്യേകിച്ച് കാഴ്ചകളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് രാത്രി റൂമി തന്നെ പോരാത്തതിന് യാത്ര ഒക്ക കഴിഞ്ഞ കൊണ്ട് ക്ഷീണം
ഉം ഉം
ഇന്നിട്ട് രാത്രി ഹോട്ടൽ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു
ഉം അല്ല ചെലേ ഹോട്ടല്കളിൽ രാ ത്രി ഈവനിംഗ് മറ്റേ ആഹ് ക്യാമ്പ് ഫയറും മറ്റെ സ്വിമ്മിംഗ് പൂളില്ള്ളാ
അതൊക്കെ ഇൺ ആഹ് അതൊക്കെ ഇണ്ടാര്ന്നു അതൊക്കെ അവിടെ കൊറവാണ്
കൊറവായിരുന്നല്ലെ ആഹ് അത് ഈ പുറത്തോട്ടെല്ലാം പോകുമ്പായിരിക്കും കൊറ്ച്ചു വയനാട് ഭാഗത്തോ ല്ലാ തോന്ന്ന്നു കൊറ്ച്ചധികം ഉം
അവ്ടെ
പിന്ന പിറ്റേന്നെവിടെയ പോയേ
പിറ്റേന്ന് ഞങ്ങള് കൂടുതലായിട്ടും പറർശ്ശിനിക്കടവ് ക്ഷേത്രത്തിലായിരുന്നു
ഓഹ് പർശിനിക്കടവ് പേ പേരുകേട്ട ക്ഷേത്ര അല്ലെലേ
അതെ കണ്ണൂർ ജില്ലയില് വല്യൊരു ക്ഷേത്രം തന്ന്യാണ് പർശിനിക്കടവ് മു ത്തപ്പന്റെ സന്നിധി അങ്ങനെ കൂടുതൽ സമയം അവ്ടെ തന്നെയാര്ന്നു സ്പെൻഡീതത്
ആഹ് അവ്ടെ അന്നദാനം കാര്യങ്ങളല്ലെല്ലാ ഇല്ലെ
ആഹ് അവ്ടെ മുന്നൂറ്റ അറുപത്തഞ്ച് ദിവസവൊം ഭക്ഷണം അന്നദാനം
ഉം
എല്ലാർക്കും കൊട്ന്ന എല്ലാർക്കും
ഉം രാവില്ത്തെ ചായ ഉണ്ട തോന്ന് അല്ലെ രാവിലെ
അതെ അതെ അതെ ഉണ്ട് ഉണ്ട്
ഉം ഞാൻ കേട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാം പറഞ്ഞ് കേണ്ടിട്ടില്ല രാവില്ത്തേ ചായ അക്കെല്ലാ സംഭവങ്ങളും ഉച്ചക്കില്ല അന്നദാനവ അവ്ടെ ഇൺടാവു
ആഹ്
ഏത് മതക്കാർക്കും പോവാന്നല്ലെ പറഞ്ഞ്
അതെ എല്ലാവർക്കും വരാ മുത്തപ്പന്റെ അവിടെ അങ്ങനെ മതവും കാര്യങ്ങളൊന്നുല്ല
ആഹ്
എല്ലാവർക്കും ഒരേപോലെ അവിട്ന്ന് ഉച്ചക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട എറങ്ങിയത്
ആഹ്
അവിടുന്ന് അറക്കൽ മ്യൂസിയം. ഏകദേശം കുറച്ച അത്യാവശ്യം നല്ല ദൂരം
ആഹ്
കുറച്ചൊരു ലോങ് ആയിരുന്നു. ഞങൾ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇറക്ക
മറ്റേ അറക്കൽ മ്യൂസിയം എന്ന് പറയുന്നത് മറ്റേ ഒരു അറക്കൽ ഫാമിലിയായിട്ട്. ആ് മറ്റേ എന്തോ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആ അവിടെ എന്താ മറ്റേ പഴയ അവരുടെ തലമുറകളായിട്ട് കൈ കൈമാറി വരുന്ന.
ആ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് പല ആൻഡക് ആ ആയിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളൾ ഉണ്ടും. അത് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാ അവിടെ പോയി. കാണണം അവിടെ അവിടെ ഉള്ളിലുള്ള കോട്ടയന്റെ ഉള്ളിലുള്ള. കാഴ്ചകൾ കാര്യങ്ങൾ അതായത് അതിനുള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. എല്ലായിർത്തും ചുറ്റി നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ആദ്യം എൻട്രൻസി. അവിടെ നമ്മൾ പുറത്ത് ഒരു ടിക്കറ്റ് എടുക്കണം.
ആഹ്
കാണാന്.
ആഹ ആ
ഹലോ?
ആഹ പറഞ്ഞോ പറഞ്ഞോ അവിടെ ഒരുപാട് സമയത്ത് സ്പെൻഡ് ചെയ്യാനള്ളത്ണ്ടോ?
ആഹ സൗകര്യം ഉണ്ട്. അവിടെ ഒരു ടൈമിന്റെ കണക്കില്ല. നമുക്ക് ടിക്കറ്റ് എടുത്ത കഴിഞ്ഞാൽ ഒകെ നടന്ന് കണ്ട്
ആഏ
ആ നല്ല ഒര് ഒരു പ്രത്യേക സെറ്റ ചെയ്തിട്ടുള്ള ഒരിതാ ഒരു പഴയ പണികളും പഴയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പഴയ തറവാട് ഒരു കൊട്ടാരത്തിന്റെ ഒരിതുണ്ടല്ലോ ആ ഒരു മൂഡ് ഇതൊന്ന് എവിടെയും കാണാ പറ്റുന്ന കാര്യങ്ങളല്ല അതെല്ലോ.
ആഹ ആ.
അവടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. മസ്റ്റയിട്ട് അവിടെ പോണം. കണ്ടിരിക്കണ്ട ഒരു സ്ഥല
ആ അ അത് ഈ പിന്നെ ഒരു ബീച്ച് സൈഡിലായിട്ടല്ലേ അത് സ്ഥിതി ചെയ്യ്ന്നെ? ഞാൻ അതിനെ പറ്റിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് രെ ഫോട്ടോസ് എല്ലാം കണ്ടു നല്ല ഭംഗിണ്ടേ. എന്തോ ഒരു ബീച്ചിന്റെ സൈഡിലോ അ റോഡിന്റെ അ അങ്ങനെ എന്ധോ റ്റായാലും പഠനം
അല്ല ബീച്ചിന്റെ ഒരു കടലിന്റെ ഒ അടുത്തായിട്ടാ അത് വെരുന്നത് പക്ഷെ അത്. പറയത്തക്ക ബീച്ചൊന്നല്ല.
ആഹ്.
റോഡ് സൈഡ് തന്നെയാത് ശെരിക്കും. റോഡ് സൈഡിലുള്ള ഒര് ഒരു വെലിയ അത്യാവ്ശ്യം കൊർച് ഇച്ചിരി വലുപ്പുള്ള ഒരു ടൗണിന്റെ റോഡ് സൈഡ് ഭാഗത്തായിട്ട് ഈ കാണുന്നത്. വ അവിടുന്ന് അത്ര വെല്ല്യ അവിടെ വെല്ല്യോരു ബോർഡ് തന്നെ ണ്ട്. അതിനുള്ളിലേക്ക് കേറിയാ മതി.
ഓ ഓ ഈ വിസ്മയ പാർക്കെല്ലാം കണ്ണൂർ ന്നല്ലേ?
ആഹ് അതെ അതെ അതെ ഞങ്ങള അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയത് അവിടെയാ വിസ്മയ പാർക്കില്.
ആഹ് അവിടെ ഒരുപാട് റൈഡുകളെല്ലാം ഉണ്ടോ?
അവ്ടെ ഒരുപാട് റൈഡിങ്ങിലോണ്ട്. ഒരു ദിവസം ഒന്നും കേറിയാ മതിയാവൂല അത്രേ ഉണ്ട്.
ഉം നല്ല തെരക്കായിരിക്കും.
അവടെ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാല് ഫാമിലി ആയിട്ട് പോയ്ക്കഴിഞ്ഞാ ഒര് ദിവസം പോരാ എൻജോയ് യ്യാൻ. ഒരു ദിവസം മതിയാവൂല അത്രയും റൈഡുകളും എന്റർടൈൻമെന്റ് കാര്യങ്ങൾ എത്ര എന്താ പറയാ ഒരുപാട് കാര്യങ്ങളണ്ട്.
എനിക്ക് ഒരുപാട് നാളായിട്ട് പോണംന്ന് ആഗ്രഹുള്ള ഒരു സ്ഥലയി വിസ്മയ പാർക്ക് എന്ന് പറയുന്നേ.
ആഹ് അവടെ നിർബന്ധയിട്ടും പോണം. അവിടെ പോയി കാണണം അവിടുത്തെ റൈഡുകൾ ഇപ്പൊ പുതിയ കുറെ റൈഡുകൾ ചേർത്തിട്ട്ണ്ട്. അവിടെ എന്തൊക്കെയോ പുതിയ ത് ആഡ് യ്തിട്ട്ണ്ട് അത് ഇപ്പോ ഞങ്ങൾ പോയതിന് ശേഷണ് അവിടെ ആഡ് ചെയ്തത് അതിന് മുമ്പ് നല്ല നല്ല സെറ്റപ്പാ എനിക്കിനി ഒരു പ്രാവശ്യം കൂടെ പോണംന്ന്ണ്ട്.